ഹലോ കേക്കുന്നില്ലേ
ആഹ്‌ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ്‌ പറഞ്ഞോ പറഞ്ഞോ എന്തോ ഒണ്ട് ആഹ് സുഖായിട്ടിരിക്കുന്നു ഉം ഉം
പിന്നെ വേറെന്താ പരിപാടി ടൂറൊക്കെ പോവാറുണ്ടോ
വേറെ എന്തോ
ടൂറൊക്കെ പോവാറുണ്ടോ
ആഹ്‌ ടൂറൊക്കെ പോകാറുണ്ട് ഇപ്പം വെക്കേഷനങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഒള്ളു അപ്പം വെക്കേഷന് പോയാരുന്നു
വെക്കേഷന് ആഹ് പിള്ളേരേം കൊണ്ട് പോയാരുന്നല്ലെ എവിടെയാ പോയെ
ഉം ആഹ്‌ ഏഹ്‌ ശെരിക്കും പറഞ്ഞാലെന്റെ ആഹ്‌ ഇല്ല എന്റെ ഏഹ് എന്റെ അമ്മയെക്കെ ആഹ് പിന്നാണെങ്കില് എർണാകുളം ആഹ് സൈഡിലാണെ അപ്പം അവിടെ ആഹ്‌ അപ്പം അവിടെ ഏഹ് ഞങ്ങള് പോയാരുന്നു പിന്നെ മലയാറ്റൂര് പോയാരുന്നു ആഹ്‌ ആദ്യായിട്ട് പോവാ ഞാന് ആഹ് മലയാറ്റൂര് ഞാനാദ്യായിട്ട് പോവാ ആഹ്‌ അവിടെക്കെ പോയി ആഹ്‌ ഓഹ് ഭയങ്കര ഇപ്പം ഇപ്പഴല്ല ഏഹ് ഇച്ചിരി ബുദ്ധിമുട്ടാ ആഹ്‌ അന്ന് ത്ത് നല്ല വെയിലാരുന്നു ആഹ്‌ ഇയ്യോ ഓഹ്‌ എല്ലാരും പറയുന്നത് വെയില് ആഹ് വെല്യതായിട്ട് വെയിലാകുന്നതിന് മുമ്പട്ട് മല കേറി എറങ്ങണവെന്നാ പറയുന്നേ
ഞങ്ങള് വീട്ടിന്ന് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ഓഹ് എട്ട് എട്ടരയായി എട്ടര പ്പത്തേനും ഞങ്ങള് ചെന്നു അവിടെ അടിവാരത്ത് ചെന്നു ആഹ്‌ ചെന്ന് പിന്നെ ആഹ് പന്ത്രണ്ട് മണി എങ്ങാണ്ടായന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മല എറങ്ങിയപ്പൊ കേറ്റം ഇച്ചിരി ബുദ്ധിമുട്ടാ
ആഹ് ഞങ്ങളങ്ങോട്ടേക്ക് പോയപ്പോ ഞങ്ങളെങ്ങനെയായിരുന്നു രാത്രിക്ക് പോയി രാത്രിക്ക് കേറി രാത്രിക്ക് മലകേറി രാത്രിക്ക് തന്നെ ഇങ്ങനെ എറങ്ങി അങ്ങനെയാരുന്നു എനിക്ക്
കേറ്റല്ണ്ടോ
രാത്രി ഞങ്ങളന്ന് പോയതെങ്ങനെയാന്ന്റിയോ എതോരു വി ശേഷ ദിവസം മറ്റോ ആരുന്നു പോയെന്ന് തോന്നുന്നു ഏതോ ഒരു വിശേഷ ദിവസാ പോയത് പണ്ട് ഞാൻ കൊറെയായി ആഹ്‌ ഞാൻ പണ്ട് സ്കൂളി പഠിക്കുന്ന ടൈമിന് പ്പ് സ്കൂളി പഠിക്കുന്ന സമയത്താണേ ഞാനോർക്കുന്നില്ല ഇപ്പം സമയം അന്ന് എന്തോ അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ ഒണ്ടാരുന്നു അന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടങ്കിൽ എനിക്കിങ്ങനെ നേർ ആഹ് എനിക്കിങ്ങനെ നേർച്ചയൊണ്ടാരുന്നു അപ്പന്റിക്സ് വന്നപ്പം എനിക്ക് അപ്പന്റിക്സ് വന്നാരുന്നു അപ്പോ നേർച്ച നേർന്നു പപ്പ നേർച്ച നേർന്നു അന്നിട്ട് മലയാറ്റൂർമല ആഹ് വന്നേക്കാംന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ ഒരു ബന്ധുവൊക്കെയുണ്ട് നമ്മടെ ആഹ് ഒരു ബന്ധൂന്റെ വീട്ടിലുണ്ട് അപ്പൊ നമ്മള് അവിടെ പോയി അവിടെ പോയിട്ട് രാത്രിക്കങ്ങോട്ട് പോയി രാത്രിക്ക് പോയി കേറി മല കേറി എന്നിട്ട് തിരിച്ചെറങ്ങി അവിടെ കുർബാനയൊക്കെ ഒണ്ടായിരുന്നു ഞങ്ങള് പോയ ടൈമിന് ഉണ്ടായിരുന്നോ നിങ്ങള് പോയപ്പം ആഹ് കുർ ബാനയിലൊക്കെ ആഹ് കുർബാനക്ക് കേറി അത് കഴിഞ്ഞ് പിന്നെ എറങ്ങി
എനിക്ക് തോന്നുന്നു ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്ററിന്റെ ആ സമയത്താണെന്ന് തോന്നുന്നു അവിടുത്തെ പെരുന്നാള്
ആഹാ
ആഹ് ആഹ് ആഹ് അപ്പഴാരിക്കും അന്നാല് രാത് അന്നേലെ രാത്രിം പകലും ഒക്കെ കാണുവാരിക്കും അല്ലാത്ത സമയങ്ങളിൽ രാത്രി ഒണ്ടോ അറിയത്തില്ല
ആഹ് അന്ന് രാത്രി എന്തോ ആഘോഷം ഒണ്ടാരുന്നു ഫുള്ള് ലൈറ്റക്കെയായി എല്ലാരും ഒണ്ടായി ഉം പക്ഷെ എന്തോ സംഭവംന്ന് ഞാൻ ഓർക്കുന്നില്ല ഇതിപ്പോ ആ എട്ടിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുമ്പളാ ഉം
പെരുന്നാളായിരിക്ക്യും
അതെ അങ്ങനെ മലയാറ്റൂറ് പോയിട്ടുണ്ടായിരുന്നു വേളാങ്കണ്ണിക്കെ പോയിട്ടുണ്ടോ? വേളാങ്കണ്ണി ഞാൻ പോയിട്ടില്ല എനിക്ക് പോണംന്നുണ്ട്
വേളാങ്കണ്ണി യിലും പോയ്ട്ടാ അത് രണ്ട് മൂന്ന് ദിവസത്തെ യാത്രയായിരുന്നു
ആ പിന്നെ വേറെ എവ്ടെയെങ്കിലും ഒക്കെ ഇങ്ങനെ അടു പാർക്കിലൊക്കെ എങ്ങനെ വീഗാലാൻറ് അങ്ങനെ അല്ല വീഗാലാന്റ്ല് ആ
നമ്മ്ടേ തൃശ്ശൂര് സിൽവർ സ്റ്റോമിൽ പോയിട്ടുണ്ട് അത് എന്താ പത്തിൽ പഠിച്ചോണ്ടിരിക്ക്ണ സമയത്ത് റ്റൂറ് പോയത് അതിരംപള്ളി, വാഴച്ചാല്, വെള്ളച്ചാട്ടം ആ ആ പിന്നെ അതുപോലെ ആ അവ്ടെ ഉം സിൽവർ സ്റ്റോമിലും പോയിട്ടുണ്ട് പിന്നെ ഈ നമ്മടെ ആ എന്തുവാ തിരുവനന്തപുരം സൂയ്ല് ആ അങ്ങനെയൊക്കെ
ആ ഞങ്ങള് മൈസൂറ് മൈസൂറ് മൈസൂറ് പാലസ് അങ്ങനെയൊക്കെ അല്ലാതെ വേറെ വൽ തായിട്ടൊന്നും പോവുന്നില്ലാ നമ്മുടെ ചുറ്റുവട്ടം മൈസൂറ് ഞാൻ വേറെ എവ്ടേ പോയേക്കുവായ്ര്ന്നു അപ്പൊ അമ്മയുണ്ടായിരുന്നു കൂടെ അപ്പ അമ്മേന്റെ കൂടെ പോയപ്പോ ജസ്റ്റ് റ്റ് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി കേറിയതാ മൻസൂർ പാലസ് കണ്ടിട്ടില്ലായ്ര്ന്നു എവ്ടേ പാലസാ ആ പാലസ് ല് മാത്രേ കേറിയൊള്ളൂ അന്ന് മൈസൂർ ആ അന്ന് മൈസൂർ ബസ് സ്റ്റാന്റ് അവ്ടെ അല്ലായ്രുന്നോ ബസ് സ്റ്റാൻൽന്റെ തൊട്ട് അപ്പുറത്ത് മീൻസ് അങ്ങനെ അങ്ങോട്ട് കേറിപ്പോയതാ അല്ലാതെ വേറെ പ്ലാൻ ചെയ്ത് പോയതൊന്നും അല്ല
അല്ല കാണാനൊക്കെ ഒരുപാടില്ലേ
ആ കാണാൻ ഒര്പാട്ണ്ട് കൊറേ സംഭവം ഉണ്ട്
ഏ ട്ടിപ്പു സുൽത്താന്റെ എങ്ങാണ്ടല്ലേ അല്ലേ ആന്ന് തോന്നുന്നു
ടിപ്പു സുൽത്താന്റെ മൈസൂർ പാലസ് ആ മൈസൂർ പാലസ് ടിപ് ഹൈദറലി അവരുടെയൊക്കെയാണ് ഉം
ഉം ആ എനിക്ക് വല്ല്യൊര് ആഗ്രഹോ മൈസൂര് പാലസൊക്കെ ഒന്ന് കാൺണം ന്നുള്ളത് പക്ഷേ ഇതുവരെ പോക്ക് നടന്നില്ല
അന്ന് പർഞ്ഞ് ഞങ്ങള് വേറെവ്ടെയോ പോയെന്ന് ആ ബസ്സ് എത്രയാ അരമണിക്കൂറ് ഒരു മണിക്കൂറോണ്ട് വരും അപ്പൊ ആ ഒരു മണിക്കൂറ് കൊണ്ട് ഞങ്ങള് വേഗം പോയ് ഒന്ന് കണ്ട് കണ്ടാട്ട് പോയി രണ്ട് ഫോട്ടോ എടുത്തിട്ട് വന്നു
ആ പിന്നെ ഇവ്ടെ പോയ്ട്ടുണ്ട് ഗോൾഡൻ ടിമ്പ്ൾല് കൊടക്
എവിടേ കൊടക്
കൊടക് കൊടക് ആ അത് നമ്മടെ ഈ ആ അത് നമ്മടെ ഈ ഇതില്ലേ യോദ്ധ സിനിമ ഇല്ലേ മോഹൻലാല്ന്റ് ആ ആ റിമ്പോച്ച എന്നൊക്കെ പറഞ്ഞ് ആ ഈ ഇതെല്ലാം അവ്ടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ റിമ്പോച്ചാന്ന് പറഞ്ഞാൽ ശരിയ്ക്കും ഉള്ള ഒരാളായിരുന്നു
ആഹ് ആഹ്
ആ ആ നമ്മള് ആ കേറി ചെല്ലുമ്പത്തന്നെ ആ ഇതിന്റെ ഫ്രണ്ടില് വല്ല്യ അക്ഷരത്തില് ഈ റിമ്പോച്ചയടെ ഒരു ഫോട്ടോയും ഇതും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ അന്ന് പക്ഷെ നമുക്ക് ആ അക് ത്ത് കേറാൻ പറ്റിയില്ല അന്ന് അവറട്ത്ത് എന്തോ ഒരു ഇതായിരുന്നു അപ്പൊ നമ്മള് വെളിയിലൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു അകത്ത് കേറാൻ സമ്മയ്ച്ചില്ല അവര് എന്തോ ഒരു ഇതായ്രുന്നു അവിടെ അടച്ചിട്ടേക്കുന്ന സമയം ആ അടച്ചിട്ടേക്കുന്ന സമയായ്ര്ന്നു
ഓക്കേ ഇനി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ട്ടാ ഭയങ്കര സ് ആ നമ്മള് ഭയങ്കര കൂള് ആവൂല്ലേ ശാന്തമൊക്കെ ആയിട്ട് അല്ലേ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിരുന്നാ അല്ലാം ഭയങ്കരമായിട്ട് ഭയങ്കരം ചുമ്മാ ആൾക്കാരൊക്കെ ഇങ്ങനെ ബഹളം വെയ്ക്കുന്ന സ്ഥലങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല അതേപോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിരിക്കുന്ന സ്ഥലം
അല്ല അവിടെ ആണെങ്കിൽ നല്ല അതൊരു പോസിറ്റീവ് എനർജിയാ കേട്ടോ ഈ പറഞ്ഞ സ്ഥലത്ത് കാ അവരീ എന്തോ ഒരു സാധനം ഇങ്ങനെ അടിക്കും മണി ബോഡ് മണി പോലെയൊക്കെ ഒരു സാധനം അതിങ്ങനെ അരമണിക്കൂർ ഒരു മണിക്കൂർ കൂടുതൽ ആമ്പം അതിങ്ങനെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവംമാന്ന അവര് പറയുന്നേ അതിങ്ങനെ അടിച്ച് ആഹ് അടിച്ച് ഇങ്ങനെ വിടും അപ്പൊ അതിൻ്റെ ആ സൗണ്ട് ഇങ്ങനെ നിക്ക്‌യും അത് കുറച്ച് നേരം ഇങ്ങനെ നിക്ക്‌യും പ്രത്യേകം ഒരു ആ ആന്നാന്നാന്ന് അപ്പേ അത് ണ്ണുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം മൊട്ടയൊക്കെ അടിച്ച് ആഹ് പിന്നെ ഈ സന്യാസിമാരുടെ കൂട്ട് വേഷം അതാണ് അവരുടെ ഡ്രസ്സ് ഡ്രസ്സ് അല്ലെ ഈ മറ്റേ പുതപ്പ് പോലത്തെയൊക്കെ
ആഹ്
എം ആഹ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട അവിടുത്തെ ആൾക്കാരൊക്കെ നടക്കുന്നത് പത്തേ ഉം പ പ്രത്യേകം ഒരു രസാ പിന്നെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള മൂന്നാറ്
ആഹ് മൂന്നാറിലോ എങ്ങനെ ഫാമിലിയായിട്ടാ
ആ മൂന്നാർ എപ്പഴും ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട് പിന്നെ അല്ലാതെ ഈ പിന്നെ വണ്ടിയൊക്കെ വിളിച്ച് നമ്മള് പോവുമല്ലോ ബസ്സിന് കൊറെ പേരല്ലാതെ ഉം എല്ലാരുടെയും കൂടെ അങ്ങനെയും പോയിട്ടുണ്ട് അല്ലാതെ ഫാമിലി ആയിട്ടും പോയിട്ടുണ്ട് രണ്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് മൂന്നാർ ഏറ്റവും കൂടുതൽ മൂന്നാറാ പോയെക്കുന്നെ
മൂന്നാറ് അവിടെ നിന്ന് അടുത്താണോ
ഇവിടെനിന്ന് അടുത്തൊന്നും അല്ല നമ്മുക്ക് എളു പ്പം ആഹ് എളുപ്പം ഒന്ന് പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സ്ഥലം മൂന്നാറാ ആവശ്യത്തി
ആഹ് നമുക്ക് ഇവിടെ മൈസൂർ ഊട്ടി അങ്ങനെയൊക്കെ മൂന്നാറൊക്കെ ഇവിടുന്ന് കുറേയുണ്ട് ആഹ് അതൊക്കെ ഞങ്ങൾക്ക് എളുപ്പ ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോവാണെങ്കി ആദ്യം പോവുന്നത് മൈസൂ സൂര് ആദ്യം പോകുന്നെ പിന്നെ പോന്ന ഊട്ടി അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സ്കൂൾ ടൂറും മറ്റേതും ഒക്കെ വരുന്നത് ഇടുക്കിയൊക്കെ പോവാറുണ്ടോ ഇടുക്കി ഇടുക്കി ഇടുക്കി ഇടുക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുക്കിയിലെ ക്ലൈമറ്റ് ന്ന് പറയുന്നത് ഭയരമായിട്ട് തണുപ്പൊക്കെ ആയിട്ട്
ഇടുക്കി എന്ന് പറയുമ്പോ നമ്മളെ ഈ മൂന്നാർ ഇടുക്കി ജില്ലയിലല്ലേ വരുന്നേ
മൂന്നാർ ഇടുക്കി ആഹ് ഇടുക്കി അതിന്റെ അടു ത്തൊക്കെ ആഹ്
ആഹ് ഇടുക്കി ജില്ലയിലാ നമ്മുക്ക് വരുന്നെ അവിടെ പകുതി തമിഴും പകുതി മലയാളവും അല്ലേ
അതെ ഇടുക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥ സ്ഥലമാണ് പിന്നെ വേറെ വേറെ എവിടെയാ വേറെ
ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയോ
ഈ ഇടെ ഞാൻ എവിടെയും പോയിട്ടില്ല ഉം ആന്റീന്റെ വീടുണ്ട് ആറീന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ അല്ലാതെ ടൂർ ആയിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല ഇങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിക്കാനക്കെ പോവും ആനീന്റെ വീട്ടി പോവും അങ്ങനൊക്കെ പോയി നിക്കും ആന്റിയുടെ വീട് തമിഴ്നാട് അവിടെ പോയിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ്
പിന്നെ അമ്മേന്റെ വീടും അമ്മേന്റെ വീട്ടിലും പോകും അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ കന്യാകുമാരി പോയിട്ടില്ല അതെനിക്ക് പോണന്നുണ്ട്
ആഹ് അവടെ മെയിനായിട്ട് കാണാനുള്ളത് മറ്റേ ഉദയോം അസമയോം അത് ഉം മറ്റേ വിവേകാനന്ദ പാറയുണ്ട്
അതെ ഒരു വട്ടമെങ്കിലും ഒക്കെ പോയിരിക്കണ എന്ന എനിക്കുള്ള ഒരു സ്ഥലാണ് കന്യാകുമാരി
ആഹ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതാ
ആഹ്
ഉം പിന്നെ നമ്മള് അവിടെ ചെന്നിട്ട് പിന്നെ മറ്റേ ഈ വിവേകാനന്ദപാറന്ന് പറഞ്ഞ കടലിന് നടക്ക അത് നമ്മൾക്ക് അവിടൂന്ന് താ ആ കടലിനതൂടെ നമുക്ക് ബോട്ടൊണ്ട് ബോട്ടിനത്ത് വേണം ഉം പോകാന് അവിടെ പോവാന്
ആഹ് ഹാ
നല്ല ആഹ് നല്ല രസ
ഇപ്പൊ സത്യം പറഞ്ഞിട്ട് വെള്ളം എന്നൊക്കെ പറയുമ്പോ പേടിയാന്ന് അല്ല വെള്ള എനിക്ക് നീന്താൻ അറിയത്തില്ല അപ്പോ വെള്ളത്തി പോയാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല
ആഹ്
അതുകൊണ്ട് വെള്ളം ഒക്കെ ഭയങ്കര പേടിയാപ്പോ
നമ്മൾ ഇങ്ങനെയൊക്കെള്ള സ്ഥലത്ത് പോവുമ്പം
അതെ ഇന്റെ ലൈഫ് ജാക്കറ്റ് ഒക്കെ അല്ലെ
ആഹ് അതൊക്കെ കാണും എല്ലാം ഉണ്ട് നമ്മളെ അങ്ങനെ അങ്ങ് കൊണ്ടപോത് പ്രത്യേച്ച് കടലായതോണ്ട് ഇതൊന്നും അല്ലല്ലോ പൊഴയൊന്നും അല്ലല്ലോ
നമുക്ക് പിന്നെ ഇവിടെ അങ്ങനെ വെള്ളം തടാകം അങ്ങനെയൊന്നും ഇല്ല വലുതായിട്ടില്ല അന്നൊന്നും നീന്താനൊന്നും വല്യേ വശ ഇല്ല
എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല നമ്മള അങ്ങനെ സിനിമയിലൊക്കെ കണ്ടൊള്ള ഒരു ഇതേ ഒള്ളു
വെള്ളതിലറങ്ങുമ്പോ ആദ്യം നോക്കണ്ടത് നീന്താൻ അറിയോ ന്നാ
പിന്നെന്ത് ഈ പിന്നെ നമ്മുടെ മ റ്റേ ഇവിടെ പോകുമ്പം സ്വിമ്മിം പൂളിൽ എറങ്ങുമ്പം അതിന് ആർക്ക് വേണേലും നീന്താ വല്യേ ആഴല്ലല്ലോ നിന്നാന്നേലും നീന്ത
അവിടെന്ന്യാണെലും പിന്നെ രക്ഷിക്കാൻ ആള ഉണ്ടന്ന്ള്ള ഇവിടെയൊക്കെ ഞങ്ങള് ഇവിടെയൊക്കെ ഒരാള് മരിച്ചിട്ടുണ്ടയിനി വീഗാലാ‌ൻഡിൽ പോയിട്ടില്ല ഉം ഉം
കഴിഞ്ഞ ഒരൂസം കണ്ടില്ലായിന്നോ എവിടെ ഹാപ്പി ലാൻഡില് റേയ്ഡിനാത്ത് അത് മറിഞ്ഞു വീണഞ്
എല്ലാം ഇങ്ങനെയല്ലേ ഓരോ ടൈം ന്ന് പറയന്നെ എന്തൊക്കെയാ എപ്പക്യാ ഉം
ഒന്നും പറയാനെപറ്റില്ല
അതെ പിള്ളേരെ പിള്ളേരേ കൊണ്ടൊക്കെങ്ങനെ പോകുമ്പോലെ
ആഹ് ഓഹ് ഞങ്ങളങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളെയ്നാതൊന്നും കേറത്തില്ല പേടിയ ഉം ആഹ് പിന്നെ മലമ്പുഴെ പോയിട്ടുണ്ട് അഹ് ആഹ് അഉം നല്ലതാ യക്ഷി യക്ഷിയെ കാണാൻ